പർഞ്ഞോടൊ
എന്തൊക്കെ സുഖവല്ലേ?
ഉം സുഖായിട്ടിരിക്കുന്നു എന്തെയ്യുന്നു?
ഹൗസ് വൈഫാണ്.
ആണോ?
ഉം
എന്താ പരിപാടി?
എന്താ അടുക്കളയിലോരോ പണികള്ണ്ട്.
ഫുഡൊക്കെ ഇനി വെക്കണോ?
ആഹ് ചോറായി മീന്ണ്ട്.
ഉം.
പിന്നെ വേറെ
വീട്ടില് ആരൊക്കെയുണ്ട്?
രണ്ട് കുട്ടികളാ
ആഹ്
ഉം ഉം ഒരാണും ഒരു പെണ്ണും.
ഓഹ് ഓഹ് ഓഹ് വർക്കെയ്യുന്നുണ്ടോ?
ഏഹ് ഇല്ല ഇല്ല ആ ചെറുതായിട്ടൊരു ടൈലറിങ്ണ്ട്.
ഉം കുട്ടികള് എവിടെ എത്രയില?
ഒന്ന് ഒബീലും ഒന്ന് ഇപ്പൊ പ്ലസ് റ്റു കഴിഞ്ഞ്
കേട്ടില്ല
ഒന്ന് ഒമ്പതിലാ
ആണോ? വല്ല്യ കുട്ടികളാണല്ലോ?
ആഹ് ആഹ് ഒന്ന് പ്ലസ് റ്റൂം കഴിഞ്ഞുക്കുണു.
ഓഹ് ഓഹ് ഓഹ് ഡിഗ്രിക്ക് വെയിറ്റ് ചെയ്യാണോ?
ആഹ് ആഹ് എന്ത ചായ കുടിക്ക?
കഴിക്കേരുന്നു.
ഏഹേ?
ഉം കഴിച്ചോ?
ആഹ് കഴിച്ചു
എന്തായിരുന്നു ഇന്ന് രാവിലെ?
ചപ്പാത്തി
ആഹ് പിള്ളേര് പോകുന്നേന് മുമ്പ് കഴിച്ചിട്ട് പോവോ?
ആഹ് ആഹ്
ഉച്ചക്ക് ചോറ് കൊണ്ടു പോവണോ?
ഏഹ് ഏഹേ കൊണ്ടോവലില്ല.
സ്കൂളില് ഒണ്ടോ?
ആഹ് സ്കൂള്ള്ണ്ട്.
ഹസ്ബൻഡ് ജോലിക്ക് പോയോ?
അ ആഹ് ആഹ് പിന്നെന്തൊക്കെ?
ഇതിനിപ്പം വീട്ടിത്തന്നെയാണോ ഫ്രീ ആണോ അതോ ഇനി തയ്യലിന്റെ വർക്കുണ്ടോ?
ആഹ് തയ്യല് ചെറുതായിട്ടൊക്കെ ഇണ്ടാകലുണ്ട്.
ആഹ് ഇന്നിനിപ്പൊ ഒണ്ടോ തയ്ക്കാൻ.
ഉം ഇണ്ട് ണ്ട് ഒരു യൂനിഫോമ്ണ്ട് പിന്നെ മേക്സികള്ണ്ട്
ഉം
അങ്ങനെക്കെണ്ട്
ചേട്ടന് ഇനി എപ്പൊ വരും?
ഇപ്പൊ വന്ന്ക്ണ്‌
എന്താ ജോലി?
ജോലി മദ്രസ
ഓ ഓ ഓ
അത് കഴിഞ്ഞു വന്നു
ഉം ഇഞ്ഞി വൈകിട്ട് പോണോ?
ഏ ഹേ ഞ്ഞില്ല ന്നില്ല
രാവിലെ മാത്രൊള്ളോ?
ആഹ് ആഹ് രാവിലെ മാത്രൊള്ളൂ എന്താ കഴിക്കണേ?
ഇവിടെ അപ്പായിരുന്നു രാവിലെ
ആഹ് കറിയോ?
ചിക്കൻ കറി
ആഹ് ആഹ് ചിക്കൻ
ഇപ്പൊ അന്തരീക്ഷക്കെ ഇങ്ങനെ എളക്കു മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടല്ലേ
ആഹ് ഇബടെ മീന് അങ്ങാടിന്ന് കൊട്ന്ന്ക്ണ്
ഓ ഓ ഓ ഉം ഇവ്ടെ വീട്ടില് വരിങ്ങനെ വരും ഈ നമ്മട വണ്ടിക്കാരൊക്കെ വരും പക്ഷെ ഇപ്പൊ ഇപ്പ ഇല്ല ഇപ്പം ഉം ഹാബറ് അങ്ങനെയുള്ളതൊക്കെ മഴയൊക്കെ കാരണം ബോട്ടുകളൊന്നും പോവുന്നില്ലല്ലോ
ആഹ് അതോണ്ട വരാത്ത്
ഉം അ
ഇതിലീം വരവില്ല അങ്ങാടിലൊക്കെണ്ട്
പിന്നെ ഭയങ്കര വെല ക്കൂടുതലും
ഉം വെലേണ് നല്ല വെലേണ്
നല്ല വെലയാണ് അപ്പൊർത്ത് മീൻ വിക്കുന്നൊരു ചേച്ചിയുണ്ട് അപ്പൊ ഇന്നാലെ സംസാരിച്ചപ്പൊ പറയുന്നു കുഞ്ഞ് മീൻ പോലും ഭയങ്കര റെയ്റ്റ് മേ അവർക്ക് പോലും മേടിക്കാൻ പറ്റുന്നില്ലാന്ന്
ആഹ് ആഹ്
ഉം
അഎല്ലേ ആയില്ലെങ്കി ഒരു തുല്ലല്ലോ
ഉം അതു കാരണം ഇപ്പം മിക്കയിടത്തും ചിക്കൻ തന്നെയാ
ആഹ് ആണേയ്
അല്ലെങ്കി പച്ചക്കറി
ഉം പച്ചക്കറിണ്ടൊന്നു ഒര് ഇത് ആവുലല്ലേ
ആഹ പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ ഒള്ള വീടുകൾ
ആഹ് ആണുങ്ങൾക്കും കുട്ടികൾക്കുമോനുവേ തീരിം പറ്റൂ ഉം ഇപ്പത്തെ കുട്ടിയക്കെന്നു പ്പൊ കറിത്തെ കഷ്ണങ്ങക്കെ തന്നെ കുട്ടികളൊക്കെ മാറ്റി വെക്കണ കാല
ആഹ പച്ചക്കറികളൊക്കെ പ്പൊ അമ്മമാര് ആഹാരം കൊടുവാണെങ്കിൽല്ലേ അതങ് കൊടുക്കതൊള്ളൂ
ആാാ ഒന്നും തിന്നൂല വെറും പൊരിച്ചത് കേങ്ങ് പൊരിച്ച അങ്ങനത്തെക്കെ പിന്നെ
ഉം
തിന്നു
പുറത്തോട്ടൊക്കെ പോവാറുണ്ടോ
ആഹ് എപ്പോഴെങ്കിലും ഒക്കെ
ഉം സിനിമയൊക്കെ കാണാൻ പോവോ
ഏഹ അങ്ങനൊന്നും പോക്കില്ല
ഇ ഇഷ്ടുണ്ടോ സിനിമ കാണാൻ
ഞാന് അങ്ങനെ കാണാലോന്നുമില്ല
മ്മ് ആഹ് യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ
മ് മ്മ്
ട്രിപ്പ്ക്കെ പോകറുണ്ടോ
ആഹ് എടക്കൊക്കെ
ഉം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയോ
സ്ഥലം അങ്ങനെ ചോദിച്ചാല് പ്രത്യേകിച് സ്ഥലംഒന്നുമില്ല
മ് കുട്ടികളുടെ വെക്കേഷന ഒക്കെ പുൊറത്ത് പോയായിരുന്നോ
ഏ ഇപ്രാവശ്യം പോയിട്ടില്ല
ഉം ഉ പ്ലസ്ടുന് ഏതായിരുന്നു കൊച്ച് വി സബ്ജക്ട്
കൊമേഴ്സ്
കേട്ടില്ല
കൊമഴ്സ്
ഓ ഓ ഓ അപ്പം ആഹ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ ആ കൊച്ച്
ആഹ ഉണ്ട് ഉണ്ട്
ഉ രാവിലെ എണീക്കണ അപ്പൊ
ആഹ ആഹ ആഹ മദ്രസ ഉണ്ട് ആറ് മണിക്ക്
ആഹ ആഹ ആഹ അപ്പൊ എത്ര മണിക്ക് എണീക്കും
ആഹ അങ്ങനെര് ഞാൻ നാർത്തണിക്കരുണ്ട് പിന്നെ ചെിലപ്പോ ഒന്നും കൂടി കിടക്കും നമസ്കാരൊക്കെ കഴിഞ്ഞു
ആഹ ആഹ ആഹ ആഹ
അങ്ങനെയൊക്കെ
ഉച്ചക്കത്തേക്ക് വല്ല ആയോ
ആഹ് മീന് ഇപ്പൊ കൊടുന്നിട്ടുള്ളൂ മീൻ വെക്കണം
ഉം
കറി പിന്നെ ചേമ്പും കുമ്പളങ്ങെ കറി
ഓ
നിങ്ങക്ക് എന്താ
ചിക്കൻ
ആഹ് ചിക്കൻ വാങ്ങിയാ പിന്നെ രണ്ടു ദിവസൊക്കെ അങ്ങനെ കഴിയൂല്ലേ
ഉം ചിക്കൻ മേടിച്ചാ ചിക്കൻ കറിയും വെച്ച് ഫ്രൈ വെക്കാലോ വിചാരിച്ചു എന്നും - ഇതിന്റെ കൂടെ എന്തെങ്കിലും പച്ചക്കറി കൂടി നിർബന്ധമുണ്ട് ഉം ഇത് ആ അസ്ത്രം കുട്ടി ഇങ്ങനെ എന്തെങ്കിലും- പോലും മീനായാലും എന്തെങ്കിലും വിഴുക്കുരട്ടിയോ തോരനോ-
ആഹ് അവിടെയാ അങ്ങനെ തന്നെയാണ്
ആണോ
ആഹ് ആഹ് ഉപ്പേരി എന്തെങ്കിലുമൊക്കെ
ഉം
ആഹ്
പിന്നെ എന്തെങ്കിലൊരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ- കൊഴപ്പവില്ല അതങ്ങ് പൊക്കോളും
ചോറിന് വെരൂല്ലേ ഉച്ചക്ക്
ചോറിന് വെരും ഓട്ടോ ഓട്ടിക്കാണ്
ആ ഓട്ടോ ആണ് ഇല്ലേ ട്രിപ്പൊക്കെ ഉണ്ടാവൂല്ലേ
ഉം അങ്ങനെ ഭയങ്കരായിട്ട് ഇല്ല ഉം മൊബയില് ഓട്ടം സ്റ്റാൻഡ് ഓട്ടം അങ്ങനെ ഉള്ളു ഇവിടെ പൊറത്തായിരുന്നു ചേട്ടൻ
ആഹ് ആഹ്
ആരുന്നു പക്ഷെ എനിക്ക് കൊറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോ-
ആഹ്
ആഹ് ടേക്ക് കെയർ ചെയ്യാൻ ആരുമില്ലാത്തപ്പം വന്നതാ നിക്കാൻ വേണ്ടിട്ട് അപ്പം- നമുക്ക് നിക്കാൻ എന്തെങ്കിലും ഫിനാൻസിന് എന്തെങ്കിലും മാർഗം വേണോല്ലോ
ആഹ് ഇന്ന് ഉം ഏ ഏ
അപ്പ പിന്നെ അതുകൊണ്ട് ഓട്ടോ ഓടുന്നു ഇനിയിപ്പോ ഞാനൊന്നും കൂടി ഒന്ന് ഓക്കെ ആയി എന്റെ ഹെൽത്ത് - ത്തിന്റെ കാര്യങ്ങളെല്ലാം സെറ്റായി കഴിയുമ്പോ പിന്നെ തിര്ച്ച്പോവും
ആഹ് ആഹ് അത് എവിടെയാണ്
ആഹ് പൊറ്ത്ത് ദുബായ്ക്ക്
ആഹ് ആഹ് ഇപ്പൊ ശരിയായോ വൺ -
എന്റെ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു ഇനി ഇപ്പൊ ഉച്ചയാകുമ്പം പോണം ആ ഡോക്ടന്റെ അപ്പൊയി - ഹസ്ബന്റുണ്ട് ഡോക്ടറിനെ ശനിയാഴ്ച വിളിച്ച് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത്- രണ്ടാം നമ്പർ ടോക്കൺ ഒക്കെ കിട്ടിയതാണ് വെള്ളിയാഴ്ച ആയപ്പോ അവര് വിളിച്ചിട്ട് പറയുന്നു- അന്നത്തെ ദിവസം ഡോക്ടർ ലീവ് ആണ്ന്ന്
ആഹ് ആഹ്
പിന്നെ അപ്പോയിന്റ്മെന്റ് മാറ്റിയേടുത്തപ്പോ പന്ത്രണ്ടാണ് ടോക്കൻ കിട്ടിയത് ഇനിപ്പോ ഉച്ച ആകുമ്പോഴത്തേക്ക്- ഉം പതുക്കെ പോയി ഉം കണ്ടിട്ട് വരണം അതെല്ലാ ഇല്ലല്ല ചേട്ടനും വരും
ഏഹ് ഉം
അങ്ങനെ ഒറ്റക്ക് എങ്ങോട്ടും പോയിട്ടില്ല
ഏഹ്
ഉം പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് ഒട്ടും വിടത്തില്ല എന്താ പറയു എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടീട്ട് പിന്ന പോയാലും നമ്മള് പിന്നെ കണ്ടിന്യൂസ് ഓരോരുത്തിന് ഇങ്ങനെ ഓടി നടക്കേണ്ടി വരുല്ലോ
ആഹ് അന്നെ
അതിനും സമ്മയ്ക്കത്തില്ല അതുകൊണ്ട് എവിടെങ്കിലും ഇരുത്തിട്ട് പോയെല്ലാം ചെയ്ത്
ഏഹ്
ഉം അതുകൊണ്ടിട്ട് പക്ഷെ ചേട്ട്നേം കൂട്ടി പോകും ഇനിപ്പൊരു കൊറച്ചൂടി കഴിയ്പത്തേക്ക് വിളിച്ച് പറയും റെഡിയായി നിക്കാൻ
ഏഹ് ആഹ്
അയിലങ്ങ് പോകും ഇപ്പ മഴയുടെ ഇതും കൂടി ആയതോണ്ട് ഉം ഇട്താ ആണെങ്കിലും നമുക്ക് പോയിട്ട് ഇങ്ങ് വരാലോ
ആഹ് ആഹ് അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് ഇരിക്കാവൂല്ലേ
ആഹ് ഇല്ല ചോറ് വെക്കണം കറി ഇരിപ്പുണ്ടല്ലോ ചോറ് മാത്രം ഒന്ന് വെച്ചിട്ടങ്ങ്
ആ ഗ്യാസ് ഗ്യാസിലോ
ആ ഗ്യാസില് ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ
ആഹ് ആഹ് റൈസ്കുക്കറ്
ആ അതിലങ്ങ് വെക്കും പിന്നെ അതല്ലെങ്കി നോർമൽ കുക്കറിൽ വെക്കും എനിക്ക് കൃത്യമായിട്ട് ചോറ് ആയി കിട്ടും കുക്കറിൽ വെച്ചാലുവേ
ആഹ് ആഹ്
ഇവിടെ ഗ്യാസ് അത്യാവശ്യം നിക്കും രണ്ട് രണ്ടര മൂന്ന് മാസം നിക്കും അത്യാവശ്യം പാചകമൊക്കെ ഉണ്ടെങ്കിൽ പോലും നിക്കും
ആഹ്
രണ്ടു പേരെല്ല ആ രണ്ടു പേരെല്ലേ ഉള്ളൂ പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടന്ന് കാര്യങ്ങള് ചെയ്യുകയും ചെയ്യും പിന്നെ കറികളും അങ്ങനെ ഡെയ്ലി വെക്കാൻ വെക്കത്തില്ലല്ലോ രണ്ടു പേര് എത്രേന്ന് പറഞ്ഞാ കഴിക്കുന്ന പ്പ ഇങ്ങനൊക്കെ ആയതു കൊണ്ട് ഫുഡില് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്
ആഹ്
അപ്പൊ അത് കാരണം ചേട്ടൻ തന്നെല്ലേ മൊത്തം അത്യാവശ്യം കഴിക്കേണ്ടതും
ആഹ് ആഹ്
അപ്പൊ കറി വെക്കുമ്പോ രണ്ടു ദിവസം മുന്ന് ദിവസം ഇരിക്കും ഉം ഇ പച്ച കറികളോ ഫ്രൈയോ മാത്രം നമ്മള് ഡെയ്‌ലി ചെയ്ത് കൊടുത്താൽ മതിയാവും
ആഹ്
കറി രണ്ടൂസം മൂന്നൂസം ഇരിക്കും മുളക് കറീം കൂടി ഒക്കെ ആവുമ്പോ
ആഹ് ആഹ് ആഹ് ആഹ്
ഗ്യാസ് രണ്ടര മാസം മൂന്ന് മാസം ഒക്കെ നിക്കും അതി അങ്ങനെ ന പിന്നെ നമ്മൾ പിന്നെയും കെടന്ന് കുക്കറിൽ അല്ലാതെ വെക്കണ്ട ആവശ്യം ഇല്ലല്ലോ അത് ഇത്രയും ആൾ ആളും കൂടുതലുണ്ട് അപ്പ അത് നമുക്ക് നിക്കുന്നില്ലെങ്കിൽ മാത്രം വെ ച്ചാ മതിയല്ലോ ആഹ് എന്റെ വീട്ടീന്നും അല്ലാതെയൊക്കെ ആൾക്കാര് വരുമ്പോ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് വെക്കുന്നത്
നടുപ്പുണ്ടാവൂല അപ്പ ലെ ഉള്ളില് ഉം എന്ന ശരി
ആഹ് ശരിയടാ പിന്നെ വിളിക്ക്